എന്തൊക്കെയുണ്ടടി
ആഹ് നല്ല വിശേഷം നീ എവിടാ
ഞാൻ വീട്ടിലാ എന്തൊക്കെയായി പോണ കാര്യൊക്കെ
ആ പോന്നത് അങ്ങനെ എല്ലാം തീരുമാനിച്ചു പാക്ക് ചെയ്തു
ആഹ്
അങ്ങനെ ഒരു നാലഞ്ച് ദിവസത്തെ പ്രോഗ്രാമാ ഈ കുക്കിംഗ് പല സ്റ്റേജുകളുണ്ട് റൗണ്ടുകള്
എവിടെ വെച്ചെന്നാ പറഞ്ഞേ ഞാൻ ഓർക്കുന്നില്ലന്ന്
ട്രിവാൻഡ്രത്ത് വെച്ച്ന്നാ പറഞ്ഞേ
ആഹ് അങ്ങനെ മൂന്നാല് ദിവസം മുന്നേ പോണല്ലേ
ച്ചോസം മുമ്പേ പോണം
ആഹ്
പ്രോഗ്രാമാ ട്ടോ വീഡിയോസിലൊക്കെ
ആഹ് അമ്മ എല്ലാം പ്രാക്ടീസ് ചെയ്തോ
ആഹ് ആവേശൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ചെറിയ പേടിയൊക്കെ
ഏഹ് പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ത് നമ്മള് നമ്മളത് പ്രതീക്ഷിച്ചല്ലല്ലോ പോക്ന്ന ഇങ്ങനൊരു ഒരു റൗണ്ടില് തന്നെ ഇത് കേറാൻ പറ്റുന്ന നമ്മുടെ വലിയ ഭാഗ്യല്ലേ
അത് അമ്മ അമ്മയുടെ റെസിപ്പീസ് ഇങ്ങനെ അയച്ച് കൊടുത്ത് ഇങ്ങനെ ഒരു പര സ്യം കണ്ടതാ ആഹ് റെസിപ്പിന്ന് പറയുന്നത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം വീഡിയോയും റെസിപ്പിയും കൂടി.
ആഹ് അല്ല എന്തായാലും കോടിക്കണക്കിന് ആൾക്കാരിൽന്നല്ലേ അവസാനം ഒര് പത്ത്. ത്തോ പന്ത്രണ്ടൊ വേരെങ്ങാണ്ടല്ലേ അവർ സെലക്ട് ചെയ്തെ
ആഹ് ആന്ന്
ആഹ് എന്തായാലും അതില് ഫാഗ്യം ഉണ്ടല്ലോ
ആഹ് അതൊണ്ട് എന്നാലും അമ്മയ്ക്ക് ഇപ്പോ ഒരു പേടി ക്കിട്ട് പോയിട്ടേ ശരിയായില്ലെങ്കിലൊന്ന്.
ഓഹ് അങ്ങനൊന്നും ഇല്ല അതൊക്കെ നമ്മുടെ ഏ അത് തന്നെ അമ്മയോട് പറയണ് ഇത്രയോളം ആൾക്കാര കൊടുത്തിട്ട് നിങ്ങടെ അമ്മയ്ക്ക് അതിനകത്തൊരു പന്ത്രണ്ട് പേര്നകത്ത് ഒരു ഒരാളാവാൻ കിട്ടിയ ഫാഗ്യല്ലേ ഏറ്റവും വലിയ ഫാഗ്യം
ആഹ് ആ ഞാനിതിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും പിന്നെ ചെല ബന്ധുക്കളുണ്ടല്ലോ പേടിപ്പിക്കാൻ
അഹ് അതൊക്കെ കൊറെ എണ്ണത്തിന് വട്ടു പിടിച്ച സാധനങ്ങളാ അവർക്ക് ആർക്കും കിട്ടാത്തേന്റെ അസൂയേ അതൊക്കെ
അമ്മയുടെ ഫോണിന്നു രണ്ട് മൂന്ന് പേരൊക്കെ ചേർന്ന് അയച്ചായിരുന്നു അവർക്കൊന്നും കിട്ടിയില്ല ട്ടൊ ഇപ്പൊ അവര് പെട്
ആ പിന്നെ ഇപ്പ നിങ്ങടെ അമ്മയ്ക്ക് കിട്ടിയ കിട്ടാതെ അവർക്കാ കിട്ടിയെ ഇപ്പ ഫുള്ള് സന്തോഷത്തിൽ പോയേനെ അവര് ആഹ് ആ എന്താ പേടിക്കേണ്ടാന്ന് പറയാ എന്തായാലും നിങ്ങടെ അമ്മടെ ആഹാരം ഞാൻ കഴിച്ചിട്ടുള്ളല്ലേ നല്ല ഫുഡ് ആണല്ലോ
ആ നല്ല ഫുഡ് ഒക്കെ തന്നെയ പിന്നെ ഓപ്പോസിറ്റ് വരുന്നവരെ എങ്ങനെയുള്ളതാന്നും അറിയത്തില്ലല്ലോ
ഓഹ് അതിനൊന്നും പേടിക്കണ്ട നമ്മടെ ഫുഡിന് എവിടായാലും നമുക്ക് ഇത് കിട്ട മറ്റേതെന്ന് എല്ലാ ഒരു ഇതിൽ എടുക്കാൻ പറയാ നമ്മടെ. ഏ എല്ലാടോം ജയവും തോൽവിയൊക്കെ ഉണ്ട്
ആഹ് അമ്മയ്ക്ക് നാടൻ ഫുഡുകളാടി സാധാരണ നമ്മള് നോർമലി ഉണ്ടാക്കുന്നതൊക്കെയാണ് അറിയാവുന്നത് ഇനി അവിടെ ചെല്ലുമ്പം ഫോറിനോ അങ്ങനെ വല്ല ഇതൊക്കെ ഏത് എത്ര സ്റ്റേജിലക്കെ ഓരോ റൌണ്ടും എങ്ങനാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ.
ഓ അതൊന്നും ഒന്നുമല്ല അത് പിന്നെ അതൊക്കെ നേരത്തെ അങ്ങനെവല്ലോണ്ടേ അവര് നേരത്തെ പറയോല്ലോ ഇതെല്ലാം നമ്മടെ നാടൻ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡായിരിക്കു അത് കാരണം കേർളത്തി വെച്ചല്ലേ അത് നടക്കുന്നത് അന്നേരം അവിടെ ഉള്ളവരൊക്കെല്ലേ ജഡ്ജിമാരൊക്കെ പുറത്തുന്നുള്ളവരാനൊ അല്ലാലോ?
അതൊന്നും ആ അല്ല ക്കെ മലയാളികള
ആഹ് അനേര അതൊക്കെ നമ്മുടെ കേരള ഫുഡ് കാരണം അതിനകത്ത് ഇതിപ്പോ ഓപ്ഷൻ പോലെ അവര് വെക്കുവല്ലോ ഇന്ന ഫുഡുകളൊക്കെ അറിയാവുന്നവര് അയക്കാവൂന്നൊക്കെ പറഞ്ഞ് വെക്കും
ആഹ്
കേരള ഫുഡായിരിക്കും അമ്മയോട് പറഞ്ഞര് വീട്ടിൽ വെക്കുന്ന വീ കുട്ടി എങ്ങനെ പാചക ചെയ്ത് ഞാൻ വീട്ടിലതും പറഞങ് ചെയ്താൽ മതീ പറയണം
ആഹ് ഞാനിതൊക്കെ പറഞ്ഞു സമാധാനിപ്പിക്കും പക്ഷെ കേക്കണ്ടേ
ന അതൊക്കെ അങ്ങ് മാറും
എന്നേം കൂടി പേടിപ്പിക്കും അ രണ്ടു പേരും പ്പഴോ ഹെൽപ്പ്യ്യനെ
ആഹ് വേണം അമ്മയ്ക്ക് കട്ടയ്ക്ക് കൂടെ നിന്ന് ഹെല്പ് ചെയ്ത് കൊടുക്കണം അല്ലാതെ അങ്ങോട് ട്ടും ഇങ്ങോട്ടും വായി നോക്കിക്കല്ലേ
സ്ഥലൊക്കെ പോകുമ്പോ ചെലപ്പോ ആഹ് എന്തായാലും നീ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തു ന്നില്ല് അമ്മയ്ക്ക് ധൈര്യം കൊടുക്ക് ചിലപ്പോ പേടിച്ചു ഉള്ള എല്ലാം കൂടെ കുളവാക്കരുതന്ന് പറ
അറിയാവുന്ന രീതിയിൽ ചെയ്യ്. പേടിച്ച ഉള്ളത് ഉള്ള ഒരു ഇതും കൂടെ മെറിറ്റും കൂടെ ഇല്ലാതാക്കരുതന്ന്
ഓ ഒന്നും കുഴപ്പില്ല എത്ര കഘട്ടം ഉണ്ടന്ന വല്ല പറഞ്ഞോ സ്റ്റേജ്
നാല അഞ്ച റൗണ്ട് ഉണ്ടെന്നാ പറഞ്ഞത് എല്ലാരേും പത്തിരുപത്തഞ്ച് പേരില്ലേ അതിനി ഇങ്ങനെ കൊറച്ച് കുറച്ച് വരണ്ടേ
ആ അത് പേടിക്കണ്ടാ പറ ചിലപ്പോ നമ്മുടെ ഭാഗ്യം കൊണ്ട് ആ ഇത്രയും കിട്ടിയത് ചെ- അപ്പൊ നമുക്ക് ആദ്യത്തെ റവുണ്ടിൽ തന്നെ ചെലപ്പോ പൊറത്താക്കേണ്ടി വരും അതിനൊന്നും വിഷമിക്കുകയും കരയു - ചെയ്യരുതെന്ന് പറഞ്ഞ് എല്ലാം നമ്മള് മനസ്സിൽ പറഞ്ഞഞ് ഒറപ്പിച്ച് നിക്കാൻ പറ
അമ്മ അങ്ങനെ പറ പറയൂടെ അമ്മയ്ക്കും അറിയാം പിന്നെ ഫസ്റ്റ് ഒന്നും നമ്മള് പ്രതീക്ഷിച്ച് പോന്നയല്ല ഇങ്ങനെ ഒരു ചാൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് രസല്ലേ എക്സ്പീരിയൻസ് സവല്ലേ
അതൊന്നും അല്ല അമ്മക്കെ - ഏറ്റവും വലിയ ഇതന്ന് വെച്ചാൽ മൂന്നു പേര് കൂടെണ്ടായി അവർക്ക് കിട്ടാതെ നമ്മക്ക് കിട്ടിയതല്ലേ അന്നേരയാണെങ്കി അമ്മയുടെ അടുത്ത് പറ എന്തായാലും പേടിക്കണ്ടാന്ന്
ആഹ് ഞാനത് പറഞ്ഞിട്ടുണ്ട്
ആ നമ്മുടെ നാട്- ഉണ്ടായിരിക്കും ചെലപ്പോ അവര് ആദ്യത്തെ റൗണ്ടിലൊന്നും ഒന്നും പറയത്തില്ലായിരിക്കും പിന്നെ അറിഞ്ഞേ - ഏ ഏതൊക്കെ ഡിഷ്യാണ് ചെലപ്പോ പറയുന്നത് പോലും
അപ്പം നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ഫുഡ്സ് ഒണ്ടാക്കാം അങ്ങനൊക്കെ പറയും നമ്മുടെ ഇപ്പോഒരു മാസ്റ്റർ പീസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് നല്ല കോൺഫിഡൻസ് ഒണ്ടാക്ക-
എടാ എന്റെ ഇത് സാധനങ്ങളൊക്കെ അവരാന്നോ
ആഹ് അവര് തരും
അപ്പൊ ഇതിന് രണ്ടു ദെവസം മുന്നേ അവിടെ പോയി നിന്ന് എല്ലാം സെറ്റ് ആക്കണല്ലേ
ആ അവിടെ ഇങ്ങനെ ചെക്കിനൊക്കെ ചെയ്യണംന്ന് പറഞ്ഞു രണ്ടു ദെവസം മുമ്പേ
ആഹ് പിന്നെ രജിസ്ട്രേഷനോക്കെ കാണും
ഉം രജിസ്ട്രേഷനോണ്ട് ഫീസ് എത്ര ഫീസ് എന്തോ ഒണ്ട് കേട്ടോ ചെറുതായിട്ടാണെങ്കിലും ഒണ്ട്
ആ രജിസ്ട്രേഷൻ ഫീസ് എല്ലാം കൃത്യമായിട്ട് ചോദിച്ച് അറിയത്തില്ലെങ്കിലും ആരോടും ഒക്കെ ചോദിച്ചു ചെയ്യണം അവസാനം പിന്നെ-
ഉ
പാകപ്പെഴ കാരണം നമുക്ക് അത്തിനകത്ത് കയറാൻ പറ്റാതെ വരരുത്
ഇല്ല അവര് ഡീറ്റെയിൽസ് ഒക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാൻ എമൗണ്ട് നോക്കിയില്ല എത്രയാന്ന് ചെറിയ എത്രയോയാ ഉം ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ രരണ്ട് ലക്ഷം രൂപയാണ് സമ്മാനം രണ്ട് ലക്ഷ
ആകിയതാ അത് തന്നെ പ്രതീക്ഷിച്ച് പാൻ പറ അമ്മയോട് പിന്നെ ബാക്കിയെല്ലാം എന്ത് വന്നാല് - പിന്നെ ധൈര്യം കൊടുക്കണംന്ന് പറയണം
അതലോചിക്കുമ്പോഴ അമ്മക്ക് വെപ്രാളം രണ്ട് ലക്ഷം രൂപയുടെ കോമ്പറ്റീഷനിലൊക്കെയാണൊ പങ്കെടുക്കുന്നെ
ഓ അതൊന്നുമില്ലേ ദൈവമായിട്ട് നമുക്ക് അറിഞ്ഞ് തന്നെ - കലയാ ഇത് നമ്മ ഓരോരുത്തർക്കും വലിയ പാട്ട്- മും ഡാൻസും കാര്യങ്ങളും ഒക്കെയാണ് കൊടുക്കുന്നത് നമുക്ക് ദയവായിട്ട് അറിഞ്ഞു തരുന്നത് ഇതാ
എന്റെ അമ്മയുടെ കാര്യം നിനക്ക അറിയാലോ പെട്ടെന്ന് അമ്മ പേടിച്ചു പോവും അങ്ങനെ-
ഓഹ് അവൻ അതിന്റെ ഒന്നും കാര്യമില്ല ഞാനതാ പറഞ്ഞെ എല്ലാർക്കും ദൈവം ഓരോ കല കൊടുത്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പാചകവും അറിയത്തില്ല പാട്ടും അറിയത്തില്ല ഡാൻസും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അമ്മയ്ക്കൊക്കെ കിട്ടിയ കലയല്ലിയോ ആഹാരം ഉണ്ടായത്
പിന്നെ ഓപ്പോസിറ്റ് വരുന്നവര് നമ്മളെക്കാളിലുക്കെ നല്ലതാണെങ്കിൽ-
ഓഹ് നീ വേടി - അതെല്ലേടി നമ്മള് പറഞ്ഞെ ഞാൻ പറഞ്ഞില്ലേ ആ പത്തോ ഇരുപ്പത്തി യഞ്ചോ പേരിൽ ഒരാൾ ആവൻ തന്നെ
ആ അതാണ് അതവര് റെസിപ്പിയും വീഡിയോസും ഒക്കെ കണ്ടിട്ട് അവര് ഇഷ്ടപ്പെട്ടെടുത്തതാ
അമ്മേ അമ്മയോട് പറ ചുമ്മാതെ അവര് തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രത്തോട്ട് ഒരു ചുമ്മാ ഒരു യാത്ര- ത്ര പോവാന്നങ്ങ് വിചാരിച്ച മതിന്ന് പറയാ എന്തായാലും പൈസ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത് നമ്മുടെ കൈമുടക്കം വെട്ടി നമ്മൾ ടൂറ് പോവ
ആന്ന് അനിയത്തിക്ക് എക്സാം ആയിട്ട അല്ലെങ്കിൽ അവളും കൂടെ വന്നേന്
ആഹ് എല്ലാരുടെ പോയി ഒരു ടൂറാ നമ്മള് ടൂർ പോയി കഴിഞ്ഞാൽ നമ്മള് ആരോടും പൈ സ ചോദിക്കത്തില്ല നമ്മുടെ സ്വന്തം പൈസക്കല്ലേ പോന്നേ
ടൂറ് പോകുന്ന മാനസികാവസ്ഥയല്ലല്ലോ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഒരു കോമ്പറ്റീഷൻ ഞ്ഞി പങ്കെടുക്കാൻ പോവല്ലേ അമ്മയെ കെ ഇങ്ങനെ ആദ്യയിട്ടല്ലേ ടീ
അല്ലെങ്ങിലും നീ പേടിപ്പിച്ചോളും അമ്മെ
ഞാൻ പേടിപ്പിക്കത്തൊന്നില്ല ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നെ
ഓ അതൊന്നുംല്ല അമ്മയുടെ മെയിന ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ലേ പോത്തോളോ രണ്ടൂസം കയിഞ്ഞല്ലേ നിങ്ങൾ പോവുന്നൊള്ളു ആഹ് അന്നേരത്തേക്ക് അമ്മയോട് പറ എന്തെങ്കിലും യൂട്യൂബിലോ എവിടേലൊക്കെ നോക്കി ഇച്ചിരി സ്പെഷ്യലായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ സാനങ്ങൾ തന്നെ ഇച്ചിരി സ്പെഷ്യലായി ട്ട് എന്തെങ്കിലും ഉണ്ടാക്കാ ഈ റൗണ്ട് ചെലപ്പോ നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ല നല്ല അനുഗ്രഹം ഉണ്ടേ നമ്മള് ചെലപ്പോ ലാസ് സ്റ്റ് ഫൈനൽ വരെ ചെയ്യന്നാലോ
ഞാനിതൊക്കെ പറയുവടി എന്നാലും അമ്മയ്ക്ക് ഒരു വിശ്വാസക്കുറവ്
ആഹ് ലാസ്റ്റ് വരെ ചെന്നിട്ട് പിന്നെ നമ്മുക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ വയ്യാതെ ല്ലേ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നരഞ്ഞാ നമ്മുക്ക് ഒന്നും അറിയാതെ ചെന്നിട്ട് പൊട്ടനെ പോലെ ഇരിന്ന് ആടാതെയ് അവസാനം വരെ നമ്മള് പൊരുതണ്ണം എന്തായാലും നമ്മള് പ്പൊ ഇവിട്ന്നേ പ്രതീക്ഷിച്ചുവാൻ ഞാൻ അവസാനം ഘട്ടം വരെ എത്തു അന്നേരം അവസാനം ഘട്ടം എത്തുമ്പം കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആവേയ്
അമ്മ അതാ പറഞ്ഞത് ഈ രണ്ടു ലക്ഷം രൂപയുടെ ഒക്കെ കോമ്പറ്റീഷൻ ആകുമ്പം അവര് നല്ല സ്ട്രിക്ട് ആയിരിക്കും നല്ല ഇതായിരിക്കും കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കുന്നത് അതൊക്കെ അമ്മ കൊണ്ട് പറ്റോന്നാ അമ്മയുടെ പേടി
ഇത്രം വരെ എത്തിയില്ലേ ഇനി എന്തായാലും പോയി നോക്കാൻ പറ പറ്റുവോ ഇല്ലയൊന്നൊക്കെ അത് പിന്നെയുള്ള കാര്യ എന്തായാലും ധൈര്യം കൊടുക്ക്
എന്തായാലും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ ഇപ്പം അവിടെ അവിടെ ഇല്ലേ ഇല്ല അമ്മ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയേക്ക്ന്ന്
ആഹ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ കൊറച്ചു ധൈര്യം കൊടു എന്തായാലും നീ പറഞ്ഞേട്ട് ഞാൻ ഇങ്ങനെ പറാ ആഹ് ഞാൻ എന്തായാലും
ന്നുണ്ട്
ആഹ് ഞാൻ എന്തായാലും ധൈര്യ നിന്റെ കണക്കല്ല നീ പേടിപ്പിക്കുന്ന വ്യക്തിയ ഞാൻ ധൈര്യം കൊടുക്കും
ഓ ഉവ്വാ ഉവ്വാ
ആഹ് എന്താലും നീ എന്നെ
അമ്മയ്ക്ക് ഏറ്റവും വലിയ ധൈര്യം
നീ ഉള്ളതോ ഔ ഭയങ്കര ധൈര്യാ കേട്ടോ എന്തായാല്
ആഹ് എന്താലും നിന്റെ ധൈര്യം എനിക്കറിയ നിന്റെ ധൈര്യല്ലേ നിനക്ക് ഒരു സ്കൂളിൽ ഒരു പരീക്ഷ ആയിരുന്നാ തന്നെ നീ വെ പ്രാളം പിടിച്ച് ഓടുന്ന ടീമാ
അമ്മയുടെ സ്വഭാവം കിട്ടിയേക്കുന്നതാ
ആഹ് അന്നേരം നീ ഒട്ട് അമ്മയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോലും നീ പേടിപ്പി
ഇതിപ്പോ ഞാൻ അല്ലല്ലോ പങ്കെടുക്കുന്നത് അതൊണ്ട് എനിക്ക് ധൈര്യം കൊടുക്കാലോ ഞാൻ പങ്കെടുക്കുന്നെങ്കിൽ അല്ലേ ഒള്ളൂ എനി ക്ക് ധൈര്യം ഇല്ലാത്തത്
ധൈര്യം കൊടുക്കുന്നല്ല അവിടെ ചെന്ന് മുളക് എടുക്കുന്ന് പറഞ്ഞാൽ മല്ലി എടുത്ത അമ്മ നിന്റെ മണ്ടക്ക് അടിക്കും സമയൊക്കെ ഇല്ലേ
ണ്ട് പറയുന്നന്നൊക്കന്നെ ചെയ്യണേന്ന്
അതാ പറയുന്നേ ഞാൻ പറയുന്ന് നീ ആദ്യം അടുക്കളേ കേറിട്ട് മുളകും മല്ലി ഏതാന്ന് ആദ്യം പഠിക്ക്
നീയും കൂടി വാ നമുക്ക് ഒരുമിച്ച് പഠിക്ക
അയ്യ ഇതിലും പേതം ഞാൻ പോന്നായിരുന്നു തോന്നുന്നു അമ്മേയുടെ കൂടെ ഓ ഇനിയിപ്പം ഇനിയിപ്പോ സമയല്ല നേരത്തെ പറയണമായിരുന്നു ഇനിയിപ്പോ രണ്ടു ദിവസം
അനക്ക് ഉം അങ് ഒഴിയുവാ അല്ലെങ്കി അവൻ വന്നേനെ
അല്ല ഇനിയിപ്പോ പോയ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞെ എത്തത്തോളൂ അല്ലേ
ആഹ് ഒരാഴ്ചെങ്കിലും മിനിമം എടുക്കും
അതെന്ത് ഓരോ റൗണ്ട് റൗ പല ദിവസങ്ങളിലായിട്ടാല്ലേ
ഡ്രൗണ്ടോക്കെ എങ്ങാണ്ടൊക്കെ
ആഹ് എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ ഒരു ദിവസം ചെയ്യാൻ
തീ പെട്ടെന്ന് ഔട്ട് ആവാണെങ്കി പെട്ടെന്ന് വരാം
ഓഹ് അങ്ങനെ പറയരുത് അത് എനിക്ക് തോന്ന ഒന്നില്ലടാ എനിക്ക് തോന്നും മിക്കാറും ഇതിനകത്ത് പങ്കെടുത്തവർക്ക് എല്ല എന്തായാലും ഇത് കാണും മൊമറ്റോ പോലെ കാണു അന്നേരം അതെല്ലാം ആവുമല്ലോ ഓക്കേടാ അന്ന ശരി
ഓഹ് ശരി ശരി